ഹലോ ഉം എന്തൊക്കെയുണ്ട് വിശേഷം? ഓഹ്
എന്താ നല്ല വിശേഷം എന്തൊക്കെയാ അവിടെ?
ഇവിടെ എന്താ അങ്ങനെ പോവുണ്ട് മഴയൊന്നുല്ല നല്ല വെയിലുണ്ട്.
ആഹ് ഇന്ന് നല്ല വെയിലാ രണ്ട് മൂന്നീസം നല്ല മഴയായിരുന്നു ഇന്ന് നല്ല വെയിലാണ്.
ആഹ് ആഹ് ആഹ്
അലക്കിയതൊക്കെ ഒന്ന് ഒണങ്ങാൻ എടക്കൊന്ന് വെയിലില്ലാഞ്ഞാ
അത് വെയിലായാ നല്ല വെയില്ണ്ട് എന്തൊര്
നല്ല ചൂട് ട്ടോ പൊറത്തെറങ്ങുമ്പോ എന്തോര് ചൂട്. പിന്നെന്താ ഫുഡൊക്കെ കഴിച്ചില്ലേ.
ഓഹ് ഫുഡ് കഴിച്ചിട്ട് കെടന്നതേനി
ഓഹ് ഓഹ് ഒറങ്ങോ ഉച്ചക്ക്?
ഞാനൊര് ഇത് പഠിക്കാൻ പോണ്ട് അപ്പൊ ഇപ്പൊ രണ്ട് മണിയാകും ക്ലാസ് കഴിഞ്ഞ് വരണെങ്കില്..
ആഹ് അയ് ശരി
ഇന്ന് നേരത്തെ വന്നു ഒന്നരാവുമ്പെത്തി
പൊറത്തൊക്കെ പോയി വരുമ്മളാ ചൂ ചൂടറിയാലെ
ആഹ് ഇന്ന് അതന്നെ ഞാൻ പറഞ്ഞന്ന് വെള്ളം കലക്കി വെച്ചിട്ട് പോയാ മതിയേനി ഇത്ര ചൂടില്ലാ എന്തൊരു വെള്ള ദാഹം
ആഹ് ആഹ് എന്താ ഫുഡൊക്കെ എന്താ.
ഫുഡ് സാധാ ചോറ് പിന്നെ ചെരങ്ങാ താളിപ്പ് മീൻ വറുത്തത്.
അവിടെ മീനൊക്കെ ഇണ്ടോ ഇവിടെ മീനിപ്പോ കിട്ടണേ ഇല്ലല്ലോ.
വെരുന്നില്ല എന്റെ ഹസ്ബൻഡിന് ഇന്ന് ഡ്യൂ ട്ടി കഴിഞ്ഞ് വരുമ്പോ രാത്രി വരുമ്പോ അവിടന്ന് കൊണ്ട് വന്നതാ ടൗണ് പോയി വാങ്ങണം പിന്നെ അതു അല്ല നല്ല വെലയാ എന്താന്നറി ഇത്തിരി മീന്ണ്ട് അയിനെത്രോ ഇപ്പ ഇന്നോട് ഇരുന്നൂറ്റി അൻപതാണ്ന്നാ പറഞ്ഞെ
ഓഹ് ഓഹ് അത് അതായിരിക്കും ഇതിലൊന്നും വണ്ടി വെരുന്നില്ല മീന്റെ വണ്ടി വരുന്നില്ല ആഹ് ആഹ്
ഇരുന്നൂറ്റി അൻപതാണ് പക്ഷെ ഓരോ കഷ്ണം എടുക്കാ കഷ്ണം കഷ്ണം മീനാണ് പക്ഷെ ഓരോ കഷ്ണം തന്നെ എടുത്ത് ഒരു നേരത്തിനേ ഒള്ളു. ആയിലേറെ നല്ല ചിക്കൻ വാങ്ങാണ് പറഞ്ഞു അപ്പ ഞാന്
ആഹ് അത് ശരി
ഇന്നാ ഇതിലേറെണ്ടാവും.
ആഹ
കൊറെയായി ഇപ്പ ഇങ്ങനെ ബീഫ് ഇല്ലോണ്ട് ബീഫ് തന്നെ ആയി അങ്ങനായിട്ട് മീനിനൊക്കെ ഒരു പൂതി ആഹ്
അതന്നെ ഞാനും പറഞ്ഞെ മീന് പൂതിയായി മീന് വെരുന്നില്ല പിന്നെ ടൗണ് പോയി വാങ്ങണെങ്കി ഈ ആണുങ്ങളില്ലാഞ്ഞാ അതൊന്നും നടക്കൂല.
ആഹ് ഇനിപ്പപ്പോ നാളെ എന്തെങ്കിലും ഒരു സ്പെഷ്യല ആകും വെള്ളിയല്ലേ. അപ്പൊ മീനൊന്നും ഉണ്ടാവല എന്നാട ഞാൻ പറയാം.. ബീഫ് ഒന്നും കൊണ്ടുവരരുത് ചിക്കൻ ആക്കിയ മതിയെന്നു
ആഹ്
മസ്ത്ത അങ്ങനെ
ആഹ് ആഹ്
പിന്നെ മക്കളൊക്കെ പോയോ.. ആഹ വെള്ളൊക്കെ ണ്ട്.
വെള്ളത്തിന് ബുദ്ധിമുട്ട് ഉണ്ടോ വേനല് അവസാനം ഒക്കെ ആയ
അങ്ങനെ ഉണ്ടായിനു ഉണ്ടായിരുന്നു പറഞ്ഞാല് ഇ പ്രാവശ്യം നല്ല വെയിലായത് കൊണ്ട് പറ്റിയ വെള്ളം താഴെ മോട്ടോർ ഒകെ പൊന്തി കിടന്ന് വെള്ളത്തിൽ നിന്ന് മോട്ടറാകുമ്പോ പൊന്തി കിടന്ന് അങ്ങനെ ഒപ്പിക്കാനൊരുതിൽ ഇങ്ങനെ ആയപ്പോ ഞങ്ങളെ കിണറ്റിലാണെങ്കില് നാല് ആൾക്കാരുണ്ട് അപ്പൊ ഓരോടു ഒന്ന് കൊണ്ടുപോയി ഇടാൻ പറഞ്ഞ നമ്മ്ക് നമുക്കൊന്നും ശരിയല്ലല്ലോ അതൊന്നും അപ്പൊ അടുത്താ ആഹ് അപ്പൊ ഞങ്ങളത് എങ്ങോട്ടെങ്കിലും മാറ്റാന്ന് വിചാരിച്ചു ഇങ്ങനെ നിന്നപ്പോ അന്ന് രാത്രിയാട്ട് മഴപെയ്ത്
ഓ
ഇത്തിരി മഴ പെയ്താ മതി എന്നാ തന്നെ വെള്ളം കേറും ആഹ് തണു ഇപ്പ തട്ടിയാല് വെള്ളം ഉണ്ടാവും അന്ന് രാവിലെ ആൾക്ക് വിളിച്ച് പറഞ്ഞിനി മോട്ടർ എടുത്ത് വെക്കാൻ പണിക്കാരനോട് പാടത്ത് കൊണ്ട് വെക്കാൻ പാടത്തത്തെ വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ അത് ഞാൻ എവിടുന്ന് കൊണ്ടുണ്ടിരുന്നാലും വേറുള്ള ആൾക്കാർ മൂന്ന് വീട്ടുകാർ എടുക്കുമ്പോൾ ഒരട വച്ചോട്ടനോട് ഓരടച്ചോട്ടരോടെ നമ്മൾ അങ്ങനെ പറയണ്ടല്ലോ ഓരടുത്തോട്ടെ ഇണ്ടാവണ വെള്ളം ഓരടുത്തോട്ടെ ഞമ്മക്ക് എടുത്ത് മാറ്റാറ് അല്ലാണ് അങ്ങനത്തെൊരു ഇത് മനസ്സുണ്ടാക്കിയപ്പം പടച്ചോന് മഴ പെയ്യിപ്പിച്ചു കൊറച്ച് മുന്നോ ഞാ ഇപ്പൊ വെള്ളമായി ഇപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് മഴ പെയ്ത് കൊണ്ട് എല്ലോ വെള്ളമായി ബുദ്ധിമുട്ടൊന്നുമില്ല
തോടൊക്കെ ഉണ്ടോ അടുത്ത്
തോട് കുറച്ച് പോവണം ഒരു മദ്രാസിന്റെയൊക്കെ അപ്പുറത്ത് അപ്പുറത്തായിട്ടൊരു തോടുണ്ട് വലിയൊരു തോടുണ്ട് ഇവിടെയൊന്നും അല്ല കുറച്ചങ്ങോട്ടാ
ആഹ് വെള്ളം കേറണ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ
ഏഹ് വെള്ളം കേറൽ ഒന്നും ഇല്ല അവിടെയൊക്കെ ഓർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും ന്റെ അമ്മായിന്റെ വീടൊക്കെ ന്റെ പെങ്ങളെ വീടൊക്കെ ആ തോടിൻ്റെ അടുത്താ അവരൊക്കെ അവിടന്ന് വീടന്ന് മാറലുണ്ട്
ഓഹ് അത് ശരി
എന്തൊരു ബുദ്ധിമുട്ടായി മാറുന്നതൊക്കെ
ആഹ്
നമ്മുടെ വീട്ടിലെ സാധനമൊക്കെ നശിച്ചു പോവുകയും ചെയ്യും ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് അതെ
ഞമ്മള് നിക്കണ സ്ഥലത്തുനിന്ന് വേറെടുത്ത് പോയാലേ ആ ഒരു സുഖം കിട്ട നമുക്കായിട്ടില്ല നമ്മളെ വീടും നമ്മുടെ മക്കളും അങ്ങനെയാണ് കഴിയുന്ന ആ സുഖമൊന്നും ഉണ്ടാവില്ല
ആഹ് അതന്നെ
അത് എങ്ങട്ടും മാറിട്ടും കാര്യമില്ല
ഉം
എന്താ ഇന്ന് അവിടെ ചോറക്കൊക്കെ ഉണ്ടാക്കി
ചോറൊക്കെ എന്താ വെള്ളേരി കറിയുണ്ട് കാബേജ് ഉപ്പേരി ഉണ്ട് പപ്പടം പൊരിച്ച് ഇത് തന്നെ മീനില്ലാഞ്ഞാ എന്തുണ്ടായിട്ടും കാര്യമില്ല മീൻ
ന വേറെ എന്തെങ്കിലും അങ്ങനെ ഇറച്ചിയും കോഴിയും ചിക്കനും ഇല്ലാതെ എത്ര ഉപ്പേരി ഇത് ഉണ്ടാക്കിയാൽ തെകയൂലാ അയെറ്റെ വയറ് വയർ വയറ് നെറഞ്ഞായിട്ട് നമുക്ക് തോന്നൂല്ല
ആഹ് അതാണ് മീന് ഇങ്ങട്ട് വരാതൊയിട്ട് എടങ്ങേറായിണ്
അവിടങ്ങനെ പൊറത്തു പോയി വാങ്ങാനൊന്നും പറ്റൂലല്ലേ
പിന്നെ നമ്മള് പോണം ആണുങ്ങള് പുതിയാപ്പള ഗൾഫിലാണ് പിന്നെ നമ്മള് വണ്ടി വിളിച്ച് ടൗണിലൊക്കെ പോയി വാങ്ങണം
എന്തെങ്കിലും സാധനൊക്കെ വാ അങ്ങനെല്ല എന്തേലും സാധനം എന്തെങ്കിലും ഒക്കെ വാങ്ങാൻ പോവാണെങ്കിൽ പറ്റും അതിനായിട്ട് പോകുമ്പോത്തിനെയ്
സാധനം വാങ്ങാൻ പോകുമ്പോൾ വാങ്ങല് തന്നെയാണ് മീനൊക്കെ അല്ലെങ്കിൽ പിന്നെ ഇതിലെ വണ്ടി വരുമ്പോ വാങ്ങലാണ് അപ്പൊ വണ്ടിക്കാരൊരാഴ്ച ആയിട്ട് വരുന്നില്ല സാധനൊക്കെ കൊറെ വാങ്ങാൻ ഉണ്ടെങ്കി ഒന്നായിട്ട് ഞാൻ അങ്ങനെ ടൗണ് പോകും
ഞമ്മളെ ഇതിലെ വരുന്നോൽക്കൊന്നിതു നടക്കൂലെയ് ഇത്രേ വണ്ടി വരുമ്പളൊന്നും ഓൽക്കിത് ഒക്കൂല കാരണം നമ്മളെ ഇതിലെ ചെറിയ വണ്ടി വന്നാല് വീട്ടാര് നമ്മളെപ്പോലെ മറ്റലക്കെ ഒന്ന്‌ രണ്ടാൾ വാങ്ങീരും മറ്റേലൊക്കെ അറിയും അഹ് എന്തിരു വെലല്ലേ മേണ്ട മീ മാണ്ട അറിയും
ആഹ് അതന്നെയാണ് ആള് പറയല് നിങ്ങളാരും വാങ്ങൂല പിന്നെ ഞാൻ മീട്ത്ത് വന്നിട്ട് ഇതിന്റെ എടക്കൊരു ദിവസം വന്നീനി ആരും മീ വാങ്ങണില്ലന്നൊക്കെ പറഞ്ഞു
അങ്ങനെയാണ് ഓൽക്ക് വെറുതെ അവിടുന്ന് പോയി വാങ്ങി കൊണ്ടന്ന് ഇതില്ലാണ്ട് കൊണ്ടരുന്ന ആൾക്കാരൊക്കെ ഇപ്പ ഇന്നിപ്പോ ഞാനങ്ങെനെങ്ങനെ പോയപ്പോ പഠിക്കാൻ പോയ അടുത്തുന്നു ഞാൻ കണ്ടോലൊക്കെ മീനൊന്നും ഇല്ല ഓല് വെറുതെവിടെങ്ങെനെ അങ്ങാടിൽ ഇരിക്കാ
മീ വാങ്ങാൻ പോയില്ലതന്നെ അപ്പം ആ തൃ അങ്ങനെല്ല ഞങ്ങൾ പോണ അവിടെയക്കെ മീനുണ്ട് പക്ഷെ എ അങ്ങനെ അങ്ങോട്ട് പോയപ്പോ മീൻ ഉണ്ട് ഇങ്ങോട്ട് പോന്നപ്പോൾ മീൻ ഇല്ല
എത്ര പെട്ടെന്ന് കഴിഞ്ഞത് ഇത്തിരിമീനാ ഓലും വിക്കണത്
ആഹ് ആഹ്
നല്ലെ വിലയിട്ടേ ഞാൻ പറയാ ഇന്തിലേറെ നല്ല ഒണ ക്ക മീനൊക്കെ കൊണ്ടന്ന് വച്ചാൽ മതി
അഹ് ശരി
അല്ല ഇൻക്ക് നല്ല ഇഷ്ടള്ള മീനാണ് ഒണക്ക മീന് അയ്ന് ഇവടെ ഇവര് ആരും കൂട്ടുല്ല എന്നാലും ഞാന് കൊണ്ടരൊക്കെ ചെയ്യും അത്
മയ ആയാൽ അതും ചീഞ്ഞിട്ടായിരിക്കും നല്ല ഒണങ്ങി നിക്കണ നല്ല മീന് കിട്ടൂല ഒണക്ക മീനായാലും നല്ലത് കിട്ടണെ ബുദ്ധിമുട്ടാണ് മഴ ആയാല്
ഇന്റെ ഇപ്പൊക്കെ വാങ്ങാനും മാർക്കറ്റിൽ അങ്ങനെ
ആഹ് മാർക്കറ്റിൽ പോണം അപ്പൊ നല്ല കിട്ടും കടയിൽ കൊണ്ടുവന്ന്‌ ച്ചതൊക്കെ ഞാൻ നോക്കിയിരുന്നു പോന്നപ്പോ ഒക്കെ ഒരു മോശം മീന് ഞാൻ വാങ്ങാതെ പോന്നത
അത് ചൊയ അയ്ക്കാരം
ആഹ് ടൗണ് മാർക്കറ്റ് പോണം അപ്പ നല്ലത് എല്ലാ തരവും ഉണ്ടാവും
ഉം ഉം ഉം
പിന്നെ എന്തൊക്കെയ വൈന്നേരം എന്താ കടി ഉണ്ടാക്കോ എണ്ണക്കടി ഇണ്ടാക്കോ
എണ്ണക്കടി അങ്ങനെ ഇണ്ടാക്കോന്നില്ല ചെറിയ മോൻക്ക് എന്തെങ്കിലും ഇങ്ങനെ ബേക്കറി ആയി അങ്ങനെ എന്തെങ്കിലും ആകട്ടെ മറ്റേ മക്കൾക്ക് ചോറാണ് കിട്ടണ്ടെ ഇന്ന് ഇങ്ങനെ വിചാരിക്കണ്ട് ചെൽ ഇപ്പ വിചാരേ ഇണ്ടാവൊള്ളു എലട ഇണ്ടല്ലോ ആവി
ടിയാവും
അല്ല എല്ലാം ഇണ്ടാക്കും ഞാന് ഞാൻ പോകുമ്പോത്തിന് എനിക്ക് പോണല്ലോ അപ്പൊത്തിന് ഞാൻ എല്ലാം റെഡിയാക്കി വെ ച്ചിട്ട പോവ ഒമ്പതേമുക്കാലോ പത്ത് മണിയാവുമ്പോത്തേന് പോണം എല്ലാ പണിയും കഴിഞ്ഞിട്ടേ പോവുള്ളൂ വന്നാലൊന്ന് ഇങ്ങനെ കെടക്കെ ഇരിക്കെ ചെയ്യ വിചാരിച്ചിട്ട് പിന്നെ ഇപ്പ അവിടുന്ന് വന്നതിന് ശേഷം ഇങ്ങനെ അടുക്കളേക്ക് ഇങ്ങനെ പോകുകയാണെങ്കി എല്ലാരും പറയും ഇവർക്കൊരു സമയത്ത് ഒരു മടി അങ്ങനെയല്ല എനിക്ക് ഞാൻ വിചാരിക്കില്ലെങ്കി ഞാന അങ്ങനെ എടുത്തു അങ്ങനെ എടുക്കും അങ്ങനെ എന്തെങ്കിലും മഅ് രിബ് ബാ കൊടുത്താലും വേണ്ടില്ല അങ്ങനൊക്കെങ്ങനെ ആഹ് നിസ്കാര കഴിഞ്ഞ് വന്ന പിന്നെ ഉണ്ടാക്കാനൊക്കെ പോവും അയിനൊന്നും എനിക്കൊരു മടിയെ അല്ല അത് ഞങ്ങൾ തറവാട്ട് നിൽക്കണന്നേ അവിടുത്തമ്മ പറയും
ഒരു മടിയില്ല ആഹ് ഇപ്പ ഇങ്ങനെ വിചാരിക്കുണ്ട് ഇങ്ങനെ ഇലടണ്ടല്ലോ എനിക്കൊങ്ങനെ ന്നേരം ചായക്കത് ലോന്നൊര് ഇങ്ങനൊരാഗ്രഹം.
ശർക്കരിം തേങ്ങിയൊക്കെ ന്നെർച്ച് അതോ?
ആഹ് നെർച്ച്ട്ട് ന്താ
എന്താ ഗോതമ്പൊടിലാ ങ്ങള്ണ്ടാക്ക് അരിപ്പൊടിലോ?
രണ്ടിലുണ്ട്. ഞാന് അരിപ്പൊടിയിലാണ് ഇതുവരെ ണ്ടാക്കിയത് എലയടല്ല അരിപ്പൊടിൽ ഞാൻ പൂവാട മാതിരിക്ക് ഉണ്ടാക്കും. പക്ഷെ ഇത്പ്പൊന്ന്ങ്ങനെ ന്നലെന്റൊരു ഫ്രണ്ട് വിളിച്ചീനു അപ്പൊ ഏ അപ്പളാണ്ൻക്കെയ്നൊരാഗ്രഹ ങ്ങട്ട് അങ്ങനെണ് ന്റെ അവസ്ഥ ആരെങ്കിലും പായസണ്ടാക്കി അ ഇപ്പൊര് വല്ല്യൊര് ആഗ്രഹെയ്ക്കാരം അയ് ഓരെന്നെ പറയിം യ്യ്ന്നാ വെടണ്ടാക്കുഅത്. അതേപോലെ പായസത്തിനെപ്പറ്റി ആരെങ്ങിലൊന്ന് പറ്യേ ഒന്ന് ഗ്രൂപ്പില് വിടേ ചെയ്താല്. അന്നേരം പായസം ന്താണോ? തോന്നണം അത്ഞ്ഞ് ഏത് പതിരായാലും വാണ്ടില അപ്പട് ണ്ടാക്കും. അങ്ങനെ ഓല്ന്നലെ വിൾച്ചപ്പൊ. ഓൻ ന്നലെ തേപോലെ പർഞ്ഞ് എന്താ വൈകുന്നേരെന്തേ ണ്ടാക്കീക്ക്ണോയ്ചപ്പൊ എലട ണ്ടാക്കീക്ക്ണ് അപ്പൊ ഞാന് വിചാര്ച്ച് ഞാനുണ്ടാക്ക ഇൻക്കൊര് പൂതിങ്ങനെ ന്നലെങ്ങനെ പർഞ്ഞ
ആവിയിലോ എണ്ണയില് പൊരിക്കേ?
എണ്ണയിൽപൊരിക്കൂല എവിടെയ ഒന്ന് ഞൾങ്ങനെ എണ്ണയിൽ വറുത്ത കഴിക്കും ഇ വലിയ വലിയ മോം തീരെ തൊടൂല എണ്ണേല്ല്ലെ നോമ്പിനൊക്കെ നമ്മള് എണ്ണക്കടിയൊക്കെ വാങ്ങിയാ ഓൻക്കെന്തോ ആണ് ഓന് ചെർതായിട്ടൊന്നൊക്കെതാക്കുള്ളൂ. എരുഷ്റ്റാ? ഞങ്ങളെവ്ടെ പൊതുവെ ഞങ്ങളെല്ലാരും അങ്ങനെന്നെ എണ്ണക്കടിനോട് അത്ര വല്യ താൽപര്യല്ല മാസത്തിലൊക്കെങ്ങനെ മാസത്തിലൊക്കെങ്ങനെ കൊർ ക്കൊക്കെ പോവ അങ്ങനെല്ല അങ്ങനല്ല മാസത്തിലൊക്കെ ങ്ങള് വൈകുന്നേരം ചായൊക്കെ കുടിക്കുമ്പോ. അന്നേരൊക്കൊര് ചായന്റെ കടി വാങ്ങ്ന്നല്ലത് എന്നാലും ഞാൻ ഒ ഇവിടെണ്ടാക്കി കൊട്ക്കല സമോസായിട്ടും അതൊക്കെണ്ടാക്കി കൊടുക്കും. പക്ഷെ ന്റെ മോനത് തിന്നാത്തപ്പൊ ഇൻക്കഒന്നും വല്യ ഇഷ്റ്റല്ല ണ്ടാക്കാൻ ഞാപിന്നെയ്ന്റെ ആഹ് അയ്ന്റെത് വാങ്ങീട്ട് ഞാവടെണ്ടാക്കി കൊടുക്കും. പൊർത്ത്ത്തെർഞ്ഞ എന്നത്തോ എണ്ണല്ലേ.
ആഹ് ആഹ് അതെ.
ന്നമാതിരി ഇന്നങ്ങനെണ്ടാക്കാന് ഇൻക്കൊരാഗ്രഹണ്ട് നോക്കട്ടെ
ന്താവിയില് ഇഡ്ലിച്ചെമ്പില് വെക്കലാ?
അങ്ങനെ വെക്കണംന്ന് വിചാരിക്ക്‌ണ്ട്
ആഹ്
ചെലോലൊക്കെകാണാ ഈ എലേലൊക്കെ പൊടണ്ണിന്റെ എലേലൊക്കെ വെച്ചിട്ട് അങ്ങനൊക്കെ വെക്ക്‌ണ്ട് അത് ഞാനങ്ങനെ ഒരൂസം ണ്ടാക്കീട്ട് പിന്നെ ഇൻക്കത് സുഖം പോരാ അയ്ന്റെ അയ്ന്റൊരു ചൊവങ്ങനെ വന്ന്.
അ എലന്റെലേ?
ആഹ് ആ പൊടണ്ണിന്റെ അതേ ചൊവങ്ങനെ വന്നു അഹ്ൻക്കൊര് എന്തോ പോലെ അതണ് വെർത്തു.
ചാലോ കൊയ്പ്പല്ലല്ലോ?
ഇല്ല ആതല്ലതാ.
ആഹ്.
ന്നാലേ ശരിട്ടോ.
ആഹ് ശരി.